ഓക്കെ കേക്ക്ന്ന്ണ്ടാ
ആഹ് കേൾക്ക്ന്ന്
ആഹ് എന്ത് പറ്റീ സൗണ്ടിന്?
പനിയാടാ.
ആഹ് പനിച്ചോ കൊറേ ദിവസായോ സ്റ്റാർട്ടെയ്തിട്ട്?
ഇല്ല രണ്ടൂസം.
ആഹ് നല്ല പോലെ അറിയ്ന്ന്ണ്ടല്ലോ സൗണ്ട് എന്തെങ്കിലും സൗണ്ട് നല്ല പോയിര്ന്നോ?
നല്ലതായിട്ട് പോയില്ല എന്നാലും എടയ്ക്കൊക്കെ.
അയ് ശെരി എന്തേലും കഴിച്ചൂടായിര്ന്നോ നല്ല പച്ചമര്ന്നൊക്കെണ്ടല്ലോ സൗണ്ട് റെഡി ആവാന് നല്ല ചുക്ക് കാപ്പി പിന്നെ ആ പനിക്കൂർക്കൊക്കെട്ട് വെള്ളം തെള് കുടിക്കാ പിന്നെ ആഹ് ഇഞ്ചി വെളുത്തുള്ളിയ ഒക്കെ ചെറിയ വെള്ളത്തില് തെളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്ക്യാ പറ്റോ? അങ്ങനൊക്കെണ്ട് സൗണ്ട് റെഡിയാവാന്. ആഹ് അതെ അതെ ഇഞ്ചി ഏര രണ്ടില്ലി വെളുത്തുള്ളി ഇടാ ന്നട്ട് തുളസീന്റെ എലല്ലേ തുളസി സീ അതിണ്ടോ വീ
ആഹ് ആഹ് ആഹ് ഒണ്ട് ഒണ്ട്.
ആഹ് അതിട്ടിട്ട് ചെറിയ കൊറച്ച് വെള്ളത്തില് നല്ല തെളിപ്പിച്ച് വെട്ടി തെളച്ചിട്ട് ചൂടാറീട്ട് കുടിച്ചോക്കേണ്ടി അതൊക്കെ നല്ലതാ.
ഇഞ്ചിം വെളുത്തുള്ളിം തൊളസി എലേല്ലിയോ.
തൊളസി എലേനും കാരണം ഇഞ്ചി നമ്മള് ചുക്ക് ചുക്ക് പറയ്ണേ ഇഞ്ചി ആണല്ലോ. ക്ക് പച്ച ഇഞ്ച് ഇഞ്ചി ഉണ്ടെങ്കില് അതെട്ത്തിട്ട് പിന്നെ നല്ല ചതക്കായിട്ട് ഇട്ടോക്ക്ട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിം. പിന്നെ തുളസിന്റെ എലയും കൂടെ പിന്നെ നിങ്ങളീ പറഞ്ഞേ എന്താ എന്താ ഒര് സംഗതി പറഞ്ഞല്ലോ നമ്മളെ ആഹ് പനിക്കൂർക്ക അതും കൂടെ ആ വെള്ളത്തിലേക്ക് നല്ല തെളപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് നേരം കുടിച്ചോക്കി. റെഡി ആവണ്ടേ ആണ്. സൗണ്ട് ന്നട്ട് പിന്നെ പനിയിണ്ടോ നല്ല പനിയ്ണ്ടോ പനി അല്ലാതെ ഛർദി അങ്ങനെന്തെങ്കിലുണ്ടോ?
ഇല്ല ആദ്യം അങ്ങ് തുമ്മലായിര്ന്ന്.
ആഹ് മഴ കൊണ്ടായിര്ന്നോ?
ആഹ് കാഫോണ്ട് നല്ലേ.
ആഹ് കഫെണ്ടെങ്കില് പിന്നെ അത് പനിയായിട്ടും വരും നല്ല ഓവറ് കഫാവുമ്പളേ ആഹ് പനിയായിട്ട് വരും അപ്പൊ അത് കാണിച്ചില്ലാ?
ഇന്ന് പോയോ ഹോസ്പിറ്റലീ ഇന്ന് പോയി.
ആഹ് അതെ അതെ എന്ത് പറഞ്ഞു ഡോക്ടറ്?
ആഹ് രണ്ടു ദെവസത്തേക്ക് മരുന്ന് തന്ന് കൊറവില്ലെങ്കീ അത് കഴിഞ്ഞ് ചെല്ലാം പറഞ്ഞ്.
ആഹ് ആണ്ലേ ഓക്കെ പിന്നെ
മരുന്ന് തന്ന്.
ആഹ് അതെ അതെ പിന്നെ റെസ്റ്റ് എടുക്കണ് റെസ്റ്റ് എടുക്കല് പിന്നെ നമ്മളെ സംബന്ധിച്ച്
റെസ്റ്റെടുക്കാനൊക്കത്തില്ല അമ്മക്
എത് ആ അതാണ്ള്ള പ്രശ്നം പിന്നെന്നാർഞ്ഞ വ നല്ല വയ്യാതായാൽ റസ്റ്റ് എടുത്തേ പറ്റൂ
ആഹ് ഇത് പിന്നെ ഇപ്പം എനി ക്ക് ന്നതിനൊന്നും നമ്മുക്ക് നടക്കുന്നതിനോന്നു കുഴപ്പമില്ല
ആഹ് കൊഴപ്പം ഇല്ലലോ, അതെ അതെ. ഫുഡ് ഒന്നും കഴിക്കാൻ വല്യ രസന്നുണ്ടാവില്ല നമുക്ക് ഇത്ണ്ടാവുമ്പോളേ സൗണ്ട് ഒക്കെ അടഞ്ഞാല് കഫം ഒക്കെ ഉണ്ടാവല്ല നമുക്ക് പിന്നെ ശ്വാസത്തിനൊക്കെ ബുദ്ധിമുട്ടാവും അതായത് നമുക്ക് ആ ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ട്
ത്തിരി ആവുമ്പോ അങ്ങ് മൂക്കടപ്പാ
ആഹ് മൂക്കടപ്പ്, നല്ല തണുപ്പുണ്ടവിടെ മഴ കൊണ്ട് കൊണ്ടിരുന്നോ?
ഉം ഇല്ല മഴയൊന്നും കൊണ്ടില്ല, പനി ഇവിടെ മക്കക്ക് പനിയുണ്ടായിരുന്നു,
ആഹ് അതെ അതെ അതെ അതോണ്ടാവു അത് അതായത് അങ്ങനെ ഇതായിട്ടേ, വൈറലായിട്ട് അങ്ങനെ വരുന്നതാവത് ഇപ്പോ ഇവിടെ ഇന്റെ മോക്ക് ഇപ്പോ ഇന്നലെ, നല്ല ചർദ്ദി പിന്നെ അതുപോലെ എന്താ വയറ്റ്ന്ന് പോവാ അതപ്പ ഞാൻ വിജാച്ചു ഫുഡിന്റെ ഇൻഫെക്ഷനാ തലേന്ന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിച്ചിട്ടാന്ന് വിചാരിച് പിന്നെന്ന് പറഞ്ഞ് സ്കൂളിലൊക്കെ എല്ലാ കുട്ടികൾക്കും ഇണ്ടെന്ന് ഇമ്മയെന്ന് പറഞ്ഞു, അപ്പൊ അങ്ങനെ അത്. ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായാ മതിയേ അതെവരെ മക്കളിലേക്കു ആഹ് അതെ അതെ,
ഇരിന്നപ്പോൾ ഒരു കൊഴപ്പ
ഒരു കൊഴപ്പുല്ലായിരുന്നു, അതെ അതെ, മക്കളായിട്ട് മിംഗിൾ അവല്ലടായി ഇവർ ഇത് അതത്രെ കെയർ ചെയ്യൂല്ലല്ലോ, പിനപ്പൊ വന്നാല്, പിന്നെ മേല കഴകീച്ചൊക്കെ നല്ല വൃത്തിയിൽ അങ്ങനെതാക്കും കൊറെക്കെ നമ്മള് ശ്രദ്ധിക്ക പിന്നന്ന് പറഞ്ഞാല്, അസുഖൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് നോക്കാന്നുള്ളതെ ഉള്ളൂ.
ആഹ് ന്ന്,
അതന്നെ എങ്ങന ആയാലും, മക്കള എല്ലാരും കൂടി മിംഗിൾ ആകുമ്പോ എങ്ങനെലും ഉണ്ടാവും അതാണ് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ എന്താ, ഓ അസുഖള്ള മക്കള് സ്കൂളിൽ വരരുത്, ഏഹ് അത് പിന്നെർഞ്ഞാല് ഇപ്പൊക്ക ആഹ് അതെ, അതെ ഇപ്പ എല്ലാരും ഇപ്പോ സ്കൂള്ല് ഇഷ്ടാണല്ലോ മക്കക്ക് പോവാന് അങ്ങനെ മടിയുള്ള മക്കളൊന്നും ഇല്ലല്ലോ,
എല്ല എല്ലാരും അങ്ങ് പോകും അത് തന്നെല്ല പിള്ളേർക്ക് ഇഷ്ടം പോലെ നോട്ടുകൾ ഇല്ലേ,
ആഹ് അതെ അതെ അതെ അതെ,
ത്തം പോയില്ലെങ്കി പിന്നെ ആരോടേലോക്ക ചോദിച്ചിരുന്ന് എഴുതണ്ടേ,
അതെ ഇതുണ്ട് അതാണ് അത് അതുകൊണ്ട് മക്കളൊക്കെ പോയിപ്പോ,
ഉം, ആ ഒരു മടി കാരണങ് പോകും,
ആഹ് അതെ, പിന്നെന്താലപ്പ ചെറിയ മക്കൾക്കായാലും ഏഉല്ല ഇഷ്ടക്കൊറവൊന്നുല്ല സ് കൂളിലേക്കെ പോവാൻ ഇപ്പന്ന് പറഞ്ഞാല് അങ്ങനെയാണ് സ്കൂളൊക്കെ കളികൾ ഗെയിമും കാ ങ്ങളൊക്കെ ആയിട്ട് വെറും പളിപ്പ് മാത്രല്ലല്ലോ എല്ലാം കൂടി ഉൾക്കൊണ്ടിപ്പോ, ആഹ്, ഇപ്പപ്പോ വേൾഡ് കപ്പൊക്കായതുകൊണ്ടന്നെ സ്കൂളിൽ ഫുട്ബോളിന്റെ ഇതൊക്കെ ഇറങ്ങയിട്ടുണ്ടല്ലെ ഇപ്പൊ, കുറെ നമ്മളെ ടീംസ് ഒക്കെ തിരിച്ച് പിന്നെ കുട്ടികളൊക്ക അതിലൂടെ, ക്കെ എല്ലാംകൂടി ഇക്ലൂഡ് ചെയ്തിട്ടാണ്പ്പോ സ്കൂളുകളൊക്കെ പോണത്,
ഇപ്പം ടീച്ചർമാരെയും പിള്ളേർക്ക് പേടിയില്ലല്ലോ,
പേടിയില്ല അതെ അതെ, അവരങ്ങനെ അതൊണ്ട് എന്താ അതുകൊണ്ട് മ മക്കള് കൊറേക്കെ ഓക്കെ ആണ്, മക്കളോട് ആഹ് ഒരു സ്പിരിറ്റില് നിക്കണേോണ്ടേ, ആദ്യ നൊക്കെപ്പർഞ്ഞാ ഇൻ ന്ന് പറയണ നമ്മളൊക്കെ സ്കൂള് പഠിക്കുന്ന ടൈമില് പി ടി സാറെ കണ്ടാൽ നമ്മള് പുറത്തിറങ്ങൂലായിരുന്നു,
ഇല്ല,
ആഹ് ആ വടി കണ്ടാല് പിന്നെ പൊർത്തെറങ്ങൂല, വീട്ടിൽ ആരെ പേടില്ലേലും പി ട്ടി സാറെ അ കെ കെന്റെ ലൈഫ് ലൊക്കെ അങ്ങനേ ആയിരുന്നുട്ടോ സ്കൂളിലൊക്കെ പി ടി സാറേ കണ്ടാ വല്യാ വടിയും കണ്ടാപിന്നെ പുറത്ത് എറങ്ങൂല അന്നു ഉണ്ടായിരുന്നു നല്ല ആഹ് അതെ അതെ അത് പർന്നൊക്കെ നടക്കും മാഷേ മാഷേ വിളിച്ചാട്ട് മാ മാഷും മാ രും അങ്ങനേ ടീച്ചേഴ്സും അങ്ങന തന്നെയാണ് എങ്ങനെങ്കിലും ചെറിയ രീതി ക്കെ ഏതേല് ഒന്ന്‌ രണ്ട് ടീച്ചർമാരൊക്കെ ഇണ്ടാവുള്ളൂ പിന്നിടായിട്ട് ആഹ് ബാക്കി ഒക്കെന്ന് ആഹ് അതെ ഞമുക്ക് പേരൻസ് ത്തര ആയാലും എല്ലോ ഓപ്പണായിട്ട് പറയാൻ പറ്റിയ ടീച്ചർമാരാണ്
ടൂട്ടോറിൽ അണെങ്കിൽ ഇപ്പോ ഭയങ്കര സ്ട്രിക്റ്റാട്ടോ
ആഹ് ട്യൂട്ടോറിയല്ല്ലേ ആഹ് ആഹ് പത്തില് ഓഫ്‌ലൈൻ ആയിട്ടന്നെ ഓൺലൈൻ ലായിട്ടോ ആഹ് അടുത്തന്നെ ആഹ് അടുത്തന്നെ എങ്ങനെ പത്താംക്ലാസൊക്ക ആവുമ്പം എങ്ങനെ പോണ് പഠിപ്പൊക്കെ
പഠിപ്പ് കൊഴപ്പയില്ല ഏഴ് മണിയാവുമ്പഴ് ട്യൂട്ടോറി ചെല്ലണം ഏഴല്ല ഏഴരക്ക് തൊടങ്ങും
രാവിലെ അല്ലെങ്കിൽ ഈവനിങ്ങോ
രാവിലേം ഉണ്ട് വൈകിട്ടു ഉണ്ട്
ഓ രണ്ട് ടൈമുണ്ടല്ലേ ഉഫ് ഫുൾ ഒരു ഫ്രീ ഇണ്ടാവില്ലല്ലേ മക്കക്ക്
നേരത്തൊക്കെ ആന്നെങ്കി ഇപ്പം ഇന്ന് ട്യൂഷൻ വൈകിട്ട് എല്ലാ ദിവസം രാവിലേ ഒണ്ട് വൈകിട്ട് പിന്നിപ്പ ഇന്ന് ഉണ്ടെങ്കി നാളെ പോവണ്ടാര് ആഹ് ഇപ്പേ അവര് മാറ്റി ഇപ്പ ദിവസോം വൈകിട്ടാക്കി
ആഹ് അതെ
അതോണ്ട്ഭയങ്കര ബുദ്ധിമുട്ടാ ട്യൂഷനില് എഴുതണം സ്കൂളിലെ എഴ്തണം അതെല്ലാം പഠിക്കണം
ട്യൂഷൻ ഒരു ദിവസം പോലും അവധി പറ്റൂല തോന്നണ്ട്ല്ലേ അവിടെ അടു തൊക്കെ ഇതുപോലെ ടെൻതിലാണ് ആഹ് അപ്പോ അവര് വീൽത് പൂവാണെങ്കില് ഇവന് പോവൂല്ല ഇവന് ഇവിടെ തറവാട്ടിലൊക്കെ ആക്കിട്ടൊക്കെ പോവാ അവള് അപ്പോ എന്താ കാരണം കാരണം ചോയിക്കുമ്പം പറയും ലീവ് പാടില്ല ലിവ് എന്തായാലും ഞമ്മള് പാരൻസ് ഇതിനെ പോണന്നക്കെ പറയോല്ലോ
ആഹ് അവര് പറയുന്നേന്ന് പറഞ്ഞാ വിടാതിരുന്ന ഈ കുട്ടികളെ എല്ലാം പഠിപ്പിക്കു അല്ലയോ
ആഹ് അതെ പിന്നെ എന്താ പറഞ്ഞാ ഫീസ് കൊടുത്ത് പഠിപ്പിക്കല്ലേ ആഹ് അതെ അതെ
ആഹ് അതുകൊണ്ടാ പറഞ്ഞേ
ആഹ് ഒരു ദിവസം ക്ലാസ് മിസ്സായാ പിന്നെ അത് എന്നും ഡൗട്ടാവ് ആയിരി കെ പിന്നെന്താഞ്ഞാല് ഇത് അത് അവര് പിന്നെ ഇടുത്തു കൊടുക്കണം അപ്പോ ഒരാക്ക് വേണ്ടി മാത്രം ത്ത് കൊടുക്ക്ണത് പോസ്സിബിൾ ആയ കാര്യുഅല്ല
ആന്ന് ഇന്ന് ഇന്നലെ പിന്നെ മോള് വൈകിട്ട് കേറിയില്ല അവക്കു അങ്ങോട്ട് പനി അങ്ങോട്ട് മാറുന്നില്ല
ആഹ് അവക്ക് പനിച്ചു ആരാ ഫസ്റ്റ് പനിച്ചേ മക്കക്ക്
മോനായിരുന്നു ആദ്യ പനി പിന്നെ മോൾക്കായി
അതെ അതെ അതെ
ഉം ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാ മതിയല്ല ഓ അവർക്കിപ്പം വല്ല്യ കൊഴപ്പല്ല്യ
ആഹ് അതെ അതെ ഒരു ആക്ക് പനിച്ചാൽ മതി ഞാനിപ്പോ ട്യൂഷൻ എടുക്കണേനോട് ന്ന് കു ട്ടികളൊക്കെ കൊറേ കുട്ടികള് ഇങ്ങനെ പനിക്കേണ്ടന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലും പോവുന്നില്ല അപ്പം ഇതുപോലെ പി പിന്നെ ട്യൂഷനു ഇരിക്കാൻ പറ്റുന്നില്ലാന്ന് പറഞ്ഞ് നല്ല ക്ഷീണംണ്ട്ന്ന് പറഞ്ഞു ഇപ്പത്തെ പനിക്കേ
നല്ല ക്ഷീണം വരുന്നുണ്ട് പിന്നെന്നാല് ഇപ്പത്തെ കാലാവസ്ഥ മഴക്കാല ല്ലേ എങ്ങനെ ക്കെ ക്ക് വെള്ളത്തിലൂടെ വരാം പിന്നെ കൊതുകിലൂടെ വരാം ഇതിലൂടോക്കെ ഞമുക്ക് അസുഖങ്ങള് വരാൻ ചാൻസ് അല്ലോ പിന്നെ മയകൊ മയപ്പാറ്റില്കൊണ്ടാല് ഫുഡ് പയേ പയകിയ ഫുഡ് ഒക്കെ കഴിച്ചാലൊക്കെ ഇപ്പോ പെട്ടെന്ന് ഇതുപോലെ ചർദ്ദി ഇത് ഒക്കെ വരുന്നുണ്ട്
ഇപ്പഴന്ന് പറഞ്ഞാ ഈ പിള്ളാര് സ്കൂളി പോവുന്ന സമയത്താ ഈ മഴ പെയ്യുന്നേ പുള്ളാര് പോവും ആഹ് പോവുന്ന സമയവും വരുന്ന സമയത്തുവാ മഴ അപ്പൊ ഇതെല്ലാം കൊട പിടിച്ചാലും ത്രാന്ന് പറഞ്ഞാലും നനയും മോള് സൈക്കിളില വരുന്നേ പോകുന്നേല്ലാം
ഏഹ് സൈക്കിളല് അപ്പൊ നല്ല ദൂരണ്ടോ
ആഹ് ഉണ്ടുണ്ട് ട്യൂഷൻ ഇവിടെന്ന് കൊ നമ്മടെ വീടിന്റെ അടുത്തന്ന് പത്ത് രൂപ പോയിന്റ് ബസ്സിന്‌ പോവുമ്പം പത്ത് രൂപ കൊടുക്കണം
ആഹ് സൈക്കിളമ്മലൊക്കെ പോയ ആക്ക് ഓക്കെ ആവൂല്ലെ പിന്നങ്ങനെ വണ്ടിന്റെ ഇടയി കൂടെക്കെ പോയാണ്ട്ങ്ങനെ ശീലണ്ടാവോര്ക്കുലേ
ആഹ് അവള് നേരത്തെ ഒട്ട് സൈക്കിളേലാ ഏഴ് ഒട്ട്
ആഹ് അപ്പൊ അപ്പൊ കൊറെ എക്സ്പീരിയൻസ്ണ്ട് അതുകൊണ്ട് കൊഴ് പ്പല്ല ലേ ആഹ് അത് പൊഴ്ക്കോളും പിന്നന്ന്റഞ്ഞാ നമുക്ക് വണ്ടി പൈസയും അതെ വ വണ്ടി പൈസ വണ്ടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാസം ഇത്ര രൂപ കൊടുക്കണല്ലോ കിച്ചൺല് ആവുമ്പോ അതിന്റൊന്നും ആവശ്യ ഇല്ലല്ലോ
ആഹ് ഏപ്രിലിൽ ഇതൊട്ട് ക്ലാസ്സ് തുടങ്ങിയായിരുന്നു ട്യൂട്ടോറിലെ അപ്പൊ പിന്നെ ബെസ് സിനായിരുന്നു പോകുന്നത് അത് ദിവസം പത്ത് രൂപ വീതം വേണമായിരുന്നു പത്തല്ല ഇരുപത് രൂപ അങ്ങോട്ടും പ ത്ത് ഇങ്ങോട്ടും പത്ത്
ആഹ് ട്യൂഷന് എസ് സി ഒന്നും ഉണ്ടാവൂല എസ് ടി ഇതൊന്നുല്ല നമുക്ക് കുട്ടികള് ഇല്ലലേ സ്കൂൾകുട്ടികൾക്ക് മാത്രേ ഉണ്ടാവുള്ളൂലെ ഉം അങ്ങനെയ്ണ്ടാവും ആ അഹ് ശെരി
ഇല്ല അതില്ല ഊണൊക്കെ കഴിഞ്ഞോ?
ആ ഊണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഇങ്ങനെ ഓരോ വർക്കും വിളിയും കാര്യങ്ങളും ആയിട്ട് ഇതാ ഇപ്പ ഇവിടെ മക്കള് പോയാ പിന്നെ കൊറച്ചൊരു ടൈം ഫ്രീ ആണല്ലോ ഇനിയിപ്പ മൂന്നര ആയാല് കുട് കുട്ടിനെ കൊണ്ടരാൻ പോവാനായി അംഗരവാടീലാ ചെറിയ മോള് അംഗരവാടിൽ ഞാൻ ഇപ്രാവശ്യം ചേർത്തിയത അപ്പൊ അവര് കൊണ്ടുരാൻ പോവാ അവറ്റൊക്കെ വരൂല്ലല്ലോ ചെറിയ മക്കളല്ലേ അവരെ കൊണ്ടുവരാൻ പോണം അപ്പൊഴേക്ക് ഇനി എന്താറിയോ ആ കൊണ്ടോവാൻ പോണേന്റെ ഒരു അഞ്ച് മിനിറ്റ് നീച്ച് ഫുഡഴച്ച് വേഗം പായും അതാവസ്ഥ ഇതുവരെ അതുവരെ ഇവിടെ കെടക്കും
ഉം ഉം
ഉം പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പ ഇവിടെങ്ങനെ കെട്ക്കാണ് കുളി ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ അവര് വന്നാ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായില്ലെ ഈവനിങ്ങിനൊക്കെ എന്തെലൊന്നുണ്ടാക്ക ക്കണം അത് മസ്റ്റ് ആണ് ഇവിടെയ് ആ പുള്ളാര് വരുമ്പോഴക്കെ എന്തെങ്കിലൊക്കെ ഒന്ന് വേണം പ്രത്യേകിച്ച് മഴക്കേണെങ്കിൽ മ ക്കക്ക്‌ വരുമ്പഴേക്ക്ട്ത്ത് കൊടുക്കണംന്നാ ഒരു മഴക്കെ കൊണ്ട് ഒന്ന്തായ് വരയ്ക്കാരേയ് വിടെ അടുത്തന്നേണ് ആ അടുത്തന്നേണ് സ്കൂളൊക്കെ ആഹ് വ വര ഇനി ഒന്നും വേ എന്ത എന്തെങ്കി ഒന്നും ഉണ്ടാക്കിക്കാൻ പറ്റില്ല പക്ഷെ കൊറെണ്ടായിട്ടും കാര്യല്യ അയ്ന്റെ രീതിക്ക് അവര്ക്ക് കാണാൻ എന്തെങ്കിലും ഒന്ന് വേണം എന്തെങ്കിലും എണ്ണക്കടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പായസായിട്ടോ ആ അവര്ക്കൊരു സന്തോഷത്തിന് അത്രേള്ളൂ ഇനിയിപ്പോ ഒന്നും വേണ്ട ഒരു പലഹാരെങ്കിലും മതിയവര്ക്ക്‌ കാണാന് ചായന്റെ കൂടെ ചോറൊന്നും കഴിക്കൂല ആഹ് ഓക്കെ ശരി ന്നാൽ
ഉം